ഹലോ ആ പെട്ടന്ന് കോള് കട്ടായേ അതെ അതെ പിന്നെ ഞാന് പിന്നെ എന്താ അറീല അവിടെ റേഞ്ചിന് പ്രശ് പ്രശ്നണ്ടോ?
ക്കായിട്ട് ഇമ്മന്റെ വീട്ടിലേനി അപ്പൊ റൈഞ്ച് ഇവ്ടെ ഇല്ല
ആ അയ് ശരി പിന്നെ ഞാൻ എന്താ പർഞ്ഞെച്ചാല് റംബു ട്ടാന് ഞാന് ഒരു ഒരു പ്രാവശ്യം തൈ കുഴിച്ചിട്ടിരുന്നുട്ടോ അപ്പൊ ആ തൈ കുഴിച്ചിട്ടിട്ട് അത് ഭയങ്കര വെയിലായിരുന്നല്ലോ വെള്ള ഒന്നും നനച്ച് കൊടുക്കാനും പറ്റ്ണില്ല. ഞങ്ങക്ക് ഹൗസ് കണക്ഷന്റെ വെള്ളം മാത്രേ ഇണ്ടായി നോളെ അപ്പം വെള്ളം നനച്ചൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ അവസ്ഥയില് അപ്പൊ ഞങ്ങള് അങ്ങനെ. അത് ഉണങ്ങിയടെ പോയി ഉം അതില് പിന്നെ ഞങ്ങത് ഇപ്പ മഴ പെയ്തപ്പോ അത് ത് ആയ ആഹ് ഒന്നുകൂടെ പൂത്ത്കിളിർത്ത് വരുന്നുണ്ട്
ആഹ് ഇതിനയ്ന് നല്ല വെള്ളം ആവശ്യണ്ട് ചെടികൾക്കൊക്കെ മഴ സ മഴ സമയത്ത് കുഴിച്ചിട്ടാ പിന്നെ നമ്മള് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല
ആ അതെ അതെ പിന്നെ എന്നാ പിന്നെപ്പോ എന്താണ്ട അത പിന്നെ ഞാൻ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി സ്പ്രെഡ് ചെയ്ത് ണ്ട് അതിപ്പോ മഴക്കാലായപ്പോ നല്ലോണം ഉണ്ട ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താ അന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാല് പിന്നെ അത് മറ്റേ ഇതുണ്ടല്ലോ എന്താ പറയാ പുള്ളിറുബീയ അത് പിന്നെ നങ്ങൾ ഇങ്ങനെ സൺസൈഡിൽ ഇങ്ങനെ വല കെട്ടിയിട്ട് അത്ങ്ങട്ട് സ്പ്രെഡ് ചെയ്തു പക്ഷെ അത് സ്പ്രെഡ് ചെയ്യുമ്പോ നല്ല തണലും ഒരു ഒരു തണുപ്പൊക്കെ ഉണ്ടാവും വീടിന് നല്ലതാണ് പിന്നെ പാഷൻ ഫ്രൂട്ടിന്റെ ക്വാളിറ്റീസ് നിങ്ങക്ക് അറിയാലോ നല്ലതാണല്ലോ അപ്പൊ
ഓ പായശ ഫറോട്ടോ ഇ ഷ്ടാണ് പക്ഷെ വീട്ടിലില്ല ഉണ്ടാക്കിട്ടില്ല പണ്ട് ഉണ്ടായിരുന്നു ഇപ്പല്ല അതിന്റെ പലതിനും വെറയിറ്റീസ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം പാഷൻ ഫ്രൂട്ട് ഒന്നും ഇല്ല വേറെ കുറെ മാങ്കോ ഉണ്ട് മാങ്കോ ഒരു മൂന്ന നാല് വെറയിറ്റി മാങ്കോസ് ഉണ്ട് അതുമ്മേലൊക്കെപ്പൊ കായ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ണ്ടായിരുന്നു ഞങ്ങള് പറിച്ചു
ഓ അയ് ശെരി ഞങ്ങളടടുത്തും അങ്ങനെയാണ് ഏ പാഷൻപ്രുട് കായ കായക്കാനൊന്നും ആയിട്ടില്ല. ങ്ങനെ ഇതായിട്ട് വരുന്നേള്ളൂ. പിന്നേ അതന്താച്ചാല് എന്താ ഈ പുളിയറമ്പ് വരുന്നോണ്ടേ സേതിന്റാ ചൊമരുമ്മേക്കൂടങ്ങനെ ആകെ ത്തേക്ക് പുളിയെറുമ്പ് വരും. അപ്പൊ ഇപ്പം ചായപ്പൊടി ഇട്ടാണ്ട് പ്പം ഇപ്പ പ്രശ്നില്ല ചായപ്പൊടിയിട്ടാ പെട്ടന്ന് പുളിയെർമ്പ് പോകും.
ആ
അപ്പൊ പിന്നേ എന്താ പറയാം പക്ഷെ ഇണ്ടായി കഴിഞ്ഞാ നല്ലതാണ് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നേ. ന്റെ ഞങ്ങള വിട് ന്റെ വീട്ടിൽ സ്വന്തം വിട് ല് അപ്പം അവിടെണ്ടായപ്പോ അത് എന്താ പറയാ നറയ്യെ ഉണ്ടായിരുന്നു. ഉപ്പെയുമ്മീം നല്ലോണ്ണം അയിനെ നല്ല പരിപാലിച്ചിട്ട് നല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താച്ചാല് പിന്നെ എന്താ പ്രശ്നം ഇണ്ടായത് ന്ന്വച്ചാല് എന്താ മറ്റേ ഇതുണ്ടല്ലോ എന്താ ഉം പിന്നേ അങ്ങനങ്ങട് പോയി, പക്ഷെ അ എ എ എത്രയാൾക്കാര് വിരുന്നുകാര് വന്നാലും നമു ഒരു പ്രശ്നോല്ല്യ. അമ്മക്ക് പെട്ടെന്ന് അത് രണ്ട് കായ തന്നെണ്ടായത് തന്നെ ആദ്യം നമുക്ക് ജ്യു വെള്ളം പകർന്ന്പ കുറച്ച് ഷുഗർ ഇട്ട് ജ്യൂസ് അടിച്ചാല് പിന്നെ എന്താ പറയ്യാ നല്ലോണം, നല്ല ടേസ്റ്റാണ്. കുടിച്ചിട്ടൊണ്ടോ?
ഉം ക്ക്‌ ഭയങ്കര ഇഷ്ടണ് അയിന്റെ പൾപ്പൊക്കിപ്പം മേടിക്കാൻ കി തെല്ല്
ആ മെടിക്കട്ട് ഭയങ്കര റേറ്റ് ആണെട്ടോ അത് വാങ്ങിക്കുമ്പോ. പക്ഷെ ഞാൻ പറയാ നമ്മളിപ്പ ഈ നാച്ചുറൽ ആയിട്ടുള്ളതാകുമ്പളേ ഞമ്മള് നമ്മുക്കിപ്പ വേറെ എന്തെങ്കിലുംക്ക ഒരു ജ്യൂസ്സടിക്കാണെങ്കിൽ അതിന്റെ ഒരു കൊഴുപ്പ് വേണം അതിലത്ര നമുക്ക് വെള്ളം ചേർക്കാനായിട്ട് ചോയ പെട്ടെന്ന് വെള്ളം ചേർക് ക്കുമ്പോ നമ്മുക്ക് പെട്ടെന്ന് ചോയ ഇതാവുവല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഇണ്ടാവലുണ്ട് പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാല് ഇതെന്ന് പറഞ്ഞാല് അങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മക്ക് എത്ര വെള്ളം കൂട്ടിയാലും അതിന്റെ ഒരു ചൊയ അതൊരു അതിന്റെ ടേസ്റ്റ് അത്രയും നല്ല രസാണ് പിന്നെ ഇപ്പം അത് ആ സമയത്ത് ഒരു പനിയൊക്കെ ഉണ്ടായിരുന്നു കൗണ്ട് കൂട് കൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുവല്ലോ അപ്പൊ കൗണ്ടിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോ അത് വളരെ ദേ നല്ല ഒരു സാധനാണ് കാരണം കൗണ്ട് കു കൗണ്ട് കൗണ്ട് കൂടുന്നോൾ ക്ക് കൗണ്ടിന്റെ പ്രശ് മറ്റേ ആ അത് പ പാഷൻ ബ്രൂട്ടിന്റെ അത് ജ്യൂസ് അത് എന്താ പറയാ അങ്ങനെ എന്തായാലും പിന്നെ ഇവിടെ സപ്പോർട്ടുണ്ട് ഇവടെ സപ്പോർട്ടണ് ഉം, ഉം ഇവിടെ റേഞ്ചിന്റെ പ്രശ്നവും പിന്നെ ഇവിടെ ഓരോരുത്തര് ഓരോ സ്വഭാവക്കാരാണല്ലോ നമ്മള ചുറ്റിനുണ്ട്ലി
അത് ശരിയാ മ്മളെ ചുറ്റുള്ളലൊക്കെ അ
അതെ ഞമ്മളെ പോലത്തെ നല്ല സ്വഭാവം അതെ അതെ എനിക്ക് നല്ല സ്വഭാവമാണ് ഇവിടെ കൊറെ ചീത്ത സ്വഭാവല്ലലൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ വെറുതെ താമാശ
ഓള് ഭയങ്കര ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും കും
അതെ ഇവിടെ അതെ പിന്നെ അതെതെ
ഇങ്ങളെവിടെ പെരുന്നാളൊക്കെ ആയിട്ട്
ആ ഞങ്ങളെ ഇവിടെ പറയൂ ചോയിക്കൂ ഹലോ ഹലോ
ആഹ് പ കേ
ആഹ് കേക്ണ്ട് അല്ല എന്താ ചോയിച്ചേ പെരുന്നാളിന്
ന്നൊകായിട്ടേ ഇവിടെ എവിടാണ് വീട്ടില വീട്ടിലന്നാണോ
അല്ലേ ഇപ്പ സ്കൂള് തൊറക്കാനായില്ലേ അപ്പൊ നമ്മളെല്ലാരും വിരുന്ന് വരും കാരണം പിന്ന ഇന്യമ്മക്ക് അവധി കിട്ടൂല കാരണം മക്കൾക്കൊക്കെ മദ്രസ് ഇണ്ടാവണ സ
ആഹ് അതായിരിക്കൂലേ നല്ല ശബ്ദോ ക്കണെ
അതെ എന്താ പറയാ അപ്പൊ എന്താ ആ ഇവിടെ ഇവിടെ വീട്ടിലത്തിയാ നല്ല രസാണ് കൊറെ കൊറെ ആളുകളുണ്ട് ചറിയല ജ് മെല്ലെ പോയി ചോയ്ച്ച് ക് എക്കോ അടിച്ചിണ്ട് അപ്പൊ എന്താ പറയാ ആ ക്കറിയൂല സിത്തൂസെ ഞാൻ ഈ പണ്ടാറം എടുത്ക്‌ പിന്നെ അതനുസരിച്ച് വീട്ട്ക്ക് പൂവാൻ
ആഹ് പറഞ്ഞോള്
ആ പിന്നെ ഇവിടെ ഞങ്ങളെ വീട്ടിലേ ഭയങ്കര സപ്പോട്ടാ ഞങ്ങളെ വീട്ടില് ഭയങ്കരായിട്ട് സപ്പോർട്ടാ പിന്നെ ഇവിടെ ഇത് ഇന്റെ വീട്ടില്ട്ടോ മുരിങ്ങ ഞാൻ പറയാ എല്ലാ സാധനവും നമ്മുടെ വീട്ടില് തന്നെ വേണം അത് അല്ലേ ഇവിടെ ഇപ്പേം ഇമ്മേം നല്ല സപ്പോർട്ടുണ്ട്. ഇവിടെ പിന്നെ മുരിങ്ങ പുളിങ്ങ പിന്നെ കോവക്ക പിന്നെ കുരുമുളക് പിന്നെ ചക്ക പ്ലാവ് കൊറേ സാധനങ്ങൾ ഇവിടന്നെണ്ട് ഇണ്ട്. ഇപ്പൊ ഞാനൊകെന്നാല് വെളിച്ചെണ്ണ ആട്ടലൊന് ന്നുല്ല പാവാണ് ഉം ച്ചി ഉപ്പച്ചിം ആട്ടിയിട്ട് അവര് നമ്മക്ക് കൊടുത്തയക്കാറാ ചെയ്യല് അപ്പം അപ്പം കഴിഞ്ഞിട്ടി് കഴിഞ്ഞിട്ട് അപ്പം എന്താ പറയാ അങ്ങനെ ചേമ്പ് ചേന ഞങ്ങളൊക്കെ വരുമ്പോ കൂട്ടാനൊക്കെ ഇണ്ടാക്കും കൂട്ടാനൊക്കെ ഇണ്ടാക്കിട്ട് നല്ല കൂട്ടത്തിലാവുമ്പോ ഞമ്മള് ഒറ്റക്കാകുമ്പോ ഞമ്മള്പ്പഞ്ഞി ചക്ക കൂട്ടാനായാലും അല്ലെങ്കില് എല്ലോം മിക്സ് ചെയ്ത്ട്ട് ഞമ്മള് കൂട്ടാന്ണ്ടാക്കോലോ ഊം അതൊക്കെ നമ്മക്ക് എല്ലാരും ഉണ്ടാവുമ്പളാണല്ലോ രസങ്ങളൊക്കെ ങ്ങനേണ്.
എല്ലാരും ഇങ്ങനെ കൂടുമ്പള്ളൊക്കെ ഉണ്ടാക്കാറ്ണ്ട് അങ്ങനൊക്കെ
ഊം ഊം
ഇപ്പ ഞങ്ങള് അവ്ടെ ഇവ്ടെ ഇമ്മന്റെ വീട്ട്ലെന്നേണ് ഞങ്ങളും ഇവ്ടെ കസിൻസും എല്ലാരും പാടായി ട്ട് നല്ല ഇങ്ങനെ വൈബെയ്യാണ്.
ഓ ആയ് ശെരി പക്ഷെ നല്ല രസാണ് ട്ടോ എല്ലാരും ഉണ്ടാവുമ്പോ നല്ല രസമാണ് പക്ഷെ ഇനി നമ്മള് വീട്ട്ക്ക് നമ്മള് ബാക്ക് ടു നമ്മള് വീട്ട്ക്ക് പോകുമ്പോ പിന്നീം ഞമ്മള്താവും. പിന്നെ അങ്ങനെ എന്താ പറയാ അപ്പൊ എന്താ പറയാ ഇവിടെ ഇപ്പത്തെ മക്കൾക്ക് പറഞ്ഞാ വായേന്റെല ഹ് ഹ് അറിയില്ലല്ലോ വായന്റെലൊക്കെ
പരിസരത്തക്കൊന്നും എറങ്ങാറില്ല
ഊം ഊം ഇന്ക്ക് എന്റെ വലിയ രണ്ട് സിസ്റ്റേഴ്സിന്റെ രണ്ട് മക്കള്ണ്ട് അവര്ന്ന് പറഞ്ഞാല് രണ്ടിനും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറയാം ഒരു മെച്യൂർഡ് ആവണം അല്ലെങ്കിൽ അവര് ഭയങ്കരായ്‌റ്റ് ഒരു അവനാന്റെ കാര്യം നമ്മൾ ചെയ്യാൻ ഒരു പഠിക്കണം അവരന്ന് പറഞ്ഞാൽ വന്നാല് അവര്ടെ പാൻ അവര്ടെ ഡ്ര ഡ്രസ്സ് എവിടെങ്കിലും അയച്ചിടും നിപ്പോ പോകുമ്പോ അവര് ചോദിക്കും ഞങ്ങള്ടെ ഡ്രസ്സ് എവിടേന്ന്ചോയ്ക്കും അവരങ്ങനെയാണ് അവര് പറഞ്ഞാ ഒരു മെച്യൂർഡല്ല അവര് അവരുടെ കാര്യങ്ങള് എല്ലാവരും ഇങ്ങനെ ചെയ്ത് കൊട്ക്ക അങ്ങനെ ഒരു മൈന്റാണ് നിക്കത് തീരെ ഇഷ്ടല്ല. ങ്ങക്കോ?
വല്ല്യേഇഷ്ട്ടോന്നുല്ല. പിന്നെ ഇന്ക്ക് പറ്ഞ്ഞാ ഇന്ക്കൊരു എന്റെ മ്മന്റോരു അനിയ ത്തിണ്ട് ഭയങ്കര പവാ
ആഹ് അതെ അതെ അതെ അല്ലെ ആ അങ്ങന്ത്തൊക്കെ ആൾക്കാരൊക്കെ കിട്ടാണ് പറഞ്ഞ ങ്ങളെ ഭാഗ് ഗ്യാണ് ട്ടോ
ഏ അത് പറയാണ്ടോ
ആ മുത്താണ് ഓ ക്ക്ങ്ങളെ കുടുംബത്തിനായിട്ട് കേക്ക കേക്കുമ്പങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടാണ് കാരണം ആഹ് ആഹ് ആളുടെക്കൊരു ഒരു ഭാഗ്യേ
ഏ ങ്ങള് ഒരു ഒരു തവണ വരോ ണ്ട് ഇങ്ങട്ട് ആളെ കാണിച്ചേറെണ്ട്
ഓ ആയിക്കോട്ടെ എനിക്ക് തീർച്ചയായിട്ടും കാണാം അതെ തന്നെ ഓ ന്റമ്മേ ആ കുട്ടിയുടെ ഒരു ഭാഗ്യം
നലെ ഏറ്റവും ചെറിയ അനിയത്തിറ്റോ
ആഹ് അയ് ശരി പിന്നെ എന്താ പറയാ ഞാൻപ്പൊ എന്താ വിചാരിച്ചിരുന്നേ പിന്നെ ഇപ്പൊ ഒന്ന് പറഞ്ഞാല് ഇനിപ്പം ബാക്ക് ടു സ്കൂൾ ഷോപിഗ് ഒക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞു ഞാൻ ബാഗ് ബുക്ക് വാട്ടർ ബോട്ടില ഒക്കെ മേടിച്ചു
ഓ അ ശെരി അപ്പൊ പിന്നെ എന്തെല്ലും വാങ്ങില്ലേ ഞങ്ങള് ഇനിയിപ്പോ വീട്ടില് പോകുമ്പോ വേണം വാങ്ങാൻ
ഓ ഒങ്ങളൊന്നും മേടിച്ചില്ല
ഇല്ല മക്കൾക്ക് ഞാൻ ഞൻ പറഞ്ഞ എന്നാൾ പറഞ്ഞിുന്ന ഓർമ്മയില്ല ഞാൻ ഓൺലൈന ആയിട്ട് രണ്ട് ടിഫിൻ ബോക്സ് മാത്രം വാങ്ങിച്ചിരുന്നുള്ളു നീയിപ്പ ബാഗ് വാങ്ങാനുണ്ട് ഉ വേഗം വാങ്ങിട്ട് വേണം ആ പോകാന് വീട്ടിലേക്ക്
ഉം
അങ്ങനെയൊക്കെയാണ് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങ എന്നയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കാവേ